ആ കേൾക്കുന്നുണ്ടാ ആ എന്തൊക്കെയുണ്ട് വിശേഷം
ഒക്കെ നല്ലന്നെ
ഉം ഇവിടേം സുഖം ചായ കുടി
ഏ
ചായ കുടിച്ചോ
ചായ കുടിച്ചില്ല എനിക്ക് മ കുട്ടീനെ കൊണ്ടരാനുണ്ട് സ്കൂൾ സ്കൂൾ ഇട്ടിരുന്നേ ആ എൽ കെ ജി ആയോണ്ട് ബസ്സ് അവിടെ കാത്തിക്കണം ബസ്സ് വരുന്നെടത്ത്
എത്ര ആളുണ്ട് കുട്ടികൾ
എനിക്ക് രണ്ടു കുട്ടികളുണ്ട് ഒരാള് സ്കൂളില് പോവലുതുടങ്ങീട്ടുള്ളു
ഓ ഓ
പിന്നെ നിങ്ങക്ക ഹലോ നിങ്ങക്കോ ആ
എനിക്കൊരു കുട്ടിയുണ്ട് രണ്ടു വയസ്സായി
ഏ രണ്ടുവയസായിട്ടൊള്ളൂ എൻറെ ചെറുതിന് ഒന്നേകാലായി
മൂത്ത കുട്ടിക്ക് അഞ്ചുവയസ്സായി ഇല്ലാല്ലേ ആ നാല് ഉം ന്ന്ട്ട് സ്കൂളിപോയി വിളിച്ചിട്ട് വരണം
അല്ലല്ലല്ല ബസ്സുവരും നാലരയാമ്പത്തിന് ബസ്സുവരും അതാഞാൻ വേ വേഗം ന്ന് പറഞ്ഞത്
ആ
നാലരയാമ്പത്തിന് അങ്ങോട്ട് പോണം ഇനി ന്റെറെടുത്തക്ക് പിന്നെന്താ താറാവൊക്കെ ഉണ്ടോവിടെ
ആ അത് അടുത്ത വീട്ടിലെ അതെപ്പോളും ഇവിടെതന്നെ മഴയൊക്കെയല്ലേ അതിന് ചളിയും ഇതൊക്കെ വേണ്ടേ
ഉം ഉം പിന്നെ എടവെടെ എൻറെ ഹസ്ബൻഡൊക്കെ വീട്ടില് ഒരു മകനും പിന്നെ രണ്ടു നാത്തൂന്മാരാ ഒരു മകനോയുള്ളോ
ആ ആ
പിന്നെ ഉമ്മേം ഉപ്പേം
ഉം നാത്തൂൻമാര് വീട്ടിനിക്കുന്നൊണ്ടാ
നാത്തുന്മാര് രണ്ടാള് കല്യാണം കഴിഞ്ഞതാണ് ചെറിയനാത്തൂന് എന്റെമ്മക എന്റെ കുട്ട് കുട്ടീന്റ്റെ കൂടെയുണ്ട് സെയിം അതെ ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടി അതുകൊണ്ടിപ്പോള് ഇവിടെയാണ് ഫസ്റ്റ് എൽ കെ ജി യല്ലേ രണ്ടാക്കും മടിയുണ്ടാവരുതല്ലോ സ്കൂക്ക് പോവാന്
ഓ അതുകാരണം അല്ലേ ആ
രണ്ടാളോ രെ രണ്ടാളെന്നല്ല മൂന്ന് ഇവിടെ മൂന്നുമക്കളാണല്ലേ മൂന്നുമക്കൾ ക്കും ഒരേ പ്രായത്തിലുള്ള കുട്ടികളാ
ഓ
ഉം പിന്നെന്താ യാത്രൊക്കെ പോവാൻ ഇഷ്ടാണോ
ആ ഇഷ്ടമാണ്
ഉം
യാത്ര പോകാൻ ഇഷ്ടമാണ്, പക്ഷെ വണ്ടിയിലിരിക്കുന്ന എനിക്ക് പിടിക്കൂല.
ആഹഎന്താ പ്രശ്നം ഇണ്ടാവുംല്ലേ?
ഉം ശർദി.
ഉം നല്ല ദൂരെ ലോങ്ങ്‌ യാത്രൊന്നും പോകൂലായിരിക്കും.
ഉം.
ഉം ഉം ല്ലാ അ നെന്തോ ആഹ് അതല്ല അയിനെന്തോന്ന് മെഡിസിനല്ലാതെ വേറെ എന്തോന്ന്, ഒട്ടിക്കലൊക്കെ കാണാലോ? സ്റ്റിക്കറൊട്ടിച്ചാ മതീന്നൊക്കെ പറയുന്നേക്കും അ സ് സത്യാണോ?
ആര്?
പറയും ന്നെ ഓരോരുത്തര് പറയണേക്കാ ഇങ്ങനൊന്ന് ഒട്ടിച്ചാ മതി ഒരിതില് മഞ്ചു വാര്യർ ഒട്ടിക്കണൊക്കെ ഫോട്ടോക്കെ കാണ്ടിനു ഇൻസ്റ്റയില്.
ആഹ്
കൈന് നമ്മളെ ബാൻഡേജ്ല്ലേ? മുതെ മുറിപറ്റുമ്പോ ഇതാക്കന്നെ അതേപോലെത്തെ റൗണ്ട് ഷേപ്പില്ലേ ഒരു. സാധനം അതൊട്ടിച്ചാ മതിന്നൊക്കെ പറീണ കേക്കാ ഇൻക്കറീല്ലാട്ടോ ഞമ്മക്ക് അനുഭവല്ല
ആഹ് ആഹ് അതൊട്ടിച്ചാ ശർദ്ദിക്കൂലാന്
ആഹ് അങ്ങനെന്തോ പറീണ കേക്കാ
ആഹ് ഞങ്ങൾ നാരങ്ങ ആ നാരങ്ങ മണത്തിയേ പിന്നെ ഓറഞ്ചോക്കെ തിന്ന്
ഉം പിന്നെ ലോങ്ങ് യാത്രൊക്കാ പോവാണെങ്കിലേ മരുന്ന് വാങ്ങിയേച്ചാ മതി
ബസ്സ് പിടിക്കൂല ട്രെയിനെല്ലാം കൊഴപ്പില്ല.
ട്രെയിനില് ഞങ്ങള് നാളെ പോണ്ണ്ട് ട്രെയിന്ലൊരു യാത്ര പുതിയ ട്രെൻഡ് അഹ് ആഹ് ഇ അറ്റത്ത്ക്ക് കാസർഗോഡ് ഭാഗം
ഓ
ആളരു ടീച്ചറല്ലെ ടീച്ചർടെ കസിന്നെയാണേ അപ്പോലടുത്ത പ്രവശ്യം ട്രാ സ്പറായി പോരും അപ്പൊ അയിന്റെ മുന്നേ ഞങ്ങൾ അവിടൊക്കെയൊന്ന് പ്രദേശം ബീച്ചൊക്കെ ഒന്ന് കണ്ടു പോരാന്ന് കരുതിയാണ്ട് പിന്നെ ബേക്കൽ കോട്ട ഒണ്ടല്ലോ അയ്ക്കൊന്ന് കണ്ട് പോരാന്നൊല്ല വിധത്തിൽ ബോവായിരിക്കും നാളെ ശനി ഞായറും കുട്ടിയക്ക് ഒഴിവാണല്ലോ എല്ലാരും കൂടി
ഫാമിലി എല്ലാരും കൂടിയാ
ഫാമിലിയല്ലാതെ ഹസ്ബൻഡിന്റെ ഫാമിലിയെല്ലാരും കൂടി
ഹസ്ബന്റെന്താ ജോലി?
ഹസ്ബന്റ് ഇവടല്ല സൗദിയിലാ ആഹ് ആഹ് ഞങ്ങളവിടെനി കുട്ടീനെ ചെർത്താനോക്കെ ആയിട്ട് പോന്നതാ വിദ്യാഭ്യാസം നമ്മളെ അവിടുത്തേന് ഒക്കൂലല്ലോ അവിടെയൊന്നും
ഉം താത്തിൻ ഗൾഫിലായിരുന്ന്
ഏഹ്
ഉം ഉം
ഉം ഗൾഫിലായ കാരണം അപ്പൊ ഓരോ ഷത്തോളായി ഇപ്പ നാട്ടിലായല് തൊടങ്ങീട്ട് ചെറിയ ഓനെ വയിറ്റിലുള്ള ടൈമ്ന്ന് പോ എന്ന് വെ പിന്നെ വയറ്റി പോന്ന പിന്നെ കഴിയൂലല്ലോ ഹാ അതൊ ക്കെ റോബോട്ടാണ്ടല്ലേ ജീവിതല്ലേ
ഉം അവിടെക്കെ നല്ല റേയ്റ്റല്ലേ റൂമ് വാടക
ഓ റിയാല് ആയിരത്തിയഞ്ഞൂറ് റിയാലൊക്കെ വരും.
ഹ് ഓ.
പിന്നേ ഫുഡ് കാര്യങ്ങളൊക്കെ അത് വേറെം.
ഹാ
ന്നാലൊരു സന്തോഷം. ണ്ടാക്കി കഴിക്കണേനന്നെ ഫുഡിനന്നെ ആ സാധനത്തിനെന്നെ വിലേന്നെ. നല്ല ആ സാധങ്ങൾക്കെന്നെ റേറ്റാ. പിന്നെ കരന്റ് ബില്ല് വെള്ളം വെള്ളൊക്കെ അവടെ വാങ്ങണെല്ലോ,
അവിടൊക്കെ ഫ്ലാറ്റല്ലേ?
ആ ഫ്ലാറ്റെന്നെ ഞങ്ങൾക്ക് വീട് കിട്ടിനെ നല്ല മുറ്റക്കെല്ലെ. ഉള്ള വല്യ അത്യാവശ്യം വല്യ വീതിയിണ്ടൊ? ആദ്യൊക്കെ ഫ്ലാറ്റേര്ന്ന്ട്ടോ. പിന്നെ മാറി. ലാസ്റ്റ് ഞങ്ങള് വരാൻ നേര്ത്ത് ഞങ്ങക്ക് റൂം, വീട് ഇട്ടി.
ഉം ഉം
പക്ഷെ നല്ല റേറ്റ് എടുക്കണ്ടേ ശ് വെള്ളം . ഒക്കെ ഫ്ളാറ്റിന്നങ്ങനെ വെള്ളം കിട്ടി നമുക്ക് ലാസ്റ്റൊരു ബില്ലങ്ങ് കൊടുത്താ മതി എല്ലാവർക്കും കൂടില്ലത് ചെറിയൊരു ബില്ല്. ല്ലോടുത്താ മതി. ഇതങ്ങനെയല്ല നമുക്ക് ഒറ്റക്കാണ്. വെള്ളം വരണേ നമ്മൾ ഒറ്റക്കെന്നെ ബില്ല് ക്ക.
ഉം ഉ പോവുമ്പോ താത്തിം ഹസ്ബൻറും കുട്ടികളും മാത്രം.
ആ അല്ലഅവരുംണ്ടാവേണ്ടേ ആദ്യം? ഒരു വട്ടം വരെയും കൂട്ടി ആ മ്മാനി പ്പാനിം കൂട്ടി. ഉം ഇപ്പോ ഒക്കെ കഴിഞ്ഞു ഇന്നെന്നേലും ലീവ്ള്ള ടൈമില്. കുളക്കല്ലാത്ത ടൈമില് ആ ഉം അയിനിപ്പ സ് സൗദീലായോണ്ടെ ഹജ്ജ് സീസണായോണ്ടെ വിസിറ്റിംഗ് ഒന്നും കിട്ടൂല്ല ആ ടൈമില്
ആ ആ സൗദീലാണ്
ആഹ് ഈ സ്കൂളില്ലാത്ത ടൈമില് അവിടെ കറക്റ്റ് ഹജ്ജ് സീസണാണ്
ഉം അപ്പൊ മക്കത്തൊക്ക പോയിട്ടുണ്ടാ?
ആഹ് മക്കേമതിനെക്ക കണ്ടിട്ടുണ്ട്
ഓ എന്റെ താത്താന്റെ ഹസ്ബന്റ് അവിടെ ജോലി മക്കത്ത് ആഹ് ഉമ്ര ചെയ്തു ഉമ്ര ചെയ്തു കൊടുക്കല്
മ്ര ജയിപ്പിച്ചെടുക്കലോ ഈ കയ്യാത്തോര്ക്ക് ആ വീൽച്ചേറില് കൊണ്ടോണം. ആ ആ ആ ആ നല്ല ഇതല്ല ശമ്പളത്തെക്കല്ല ആ ശ
ഇപ്പ നാട്ടില് മൂന്ന് മാസായി ഇപ്പ ഒരാഴ്ച കഴിഞ്ഞാ പോവും
ആഹ്
ഉം അവട എന്റ ഇക്കേക്ക ആ അതിന്റെ ഒരിതാണ് കൊറേ കൊല്ലങ്ങളായവിടെ തന്നെ
ആഹ ആഹ ആഹ
ഉം
ഉം
വേറെ
പിന്നെപ്പന്താ ആ ആ
വേറെ
അ
ഉ കറങ്ങാൻ പോകാനൊക്കെ ഇഷ്ടമാണ്
ഏഹ
ഇറങ്ങാൻ പോകാനൊക്കെ ഇഷ്ടമാണ്
ഇറങ്ങാൻ പോവാനോ ആ ഉ മൈക്കമ്മമാമ്മ പ്രശ്ന അല്ലല്ലോ
ഏ
ബൈക്ക്പ പോവാനോ
ആഹ ആഹ ഇല്ല ഇല്ല
ആഹ
ഉം ബസ്സാണ് പ്രശ്നം ആഹ ബസ്സ് കാറ് അതൊന്നും പിടിക്കുല്ല
കാറ് ബാക്ക് സൈഡില് ഇരുന്നിട്ടാന്ന് തോന്നത് ചില ഡീസൺ പെ പെട്രോള്ന് പെട്രോളാണോ പ്രശ്നം ഡീസലല്ലേ പ്രശ്നം ഡീസലല്ലേ പ്രശ്നുണ്ടാവ
ആഹ് ഡീസല് ആഹ് ആഹ് അതിന്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോ ശ ഷർധിക്കാൻ വരും
ഉം ഫോൺ നോക്കാതന്നാനൊക്കെ മതി എന്നൊക്കെ പറയണെക്ക നമ്മൾക്ക് കാറില് കേറിയ ഫോൺ നോക്കലുണ്ടാവുല്ലോ ആ ടൈമിൽ നോക്കാ നിന്ന മതി ഇപ്പോ റെഡി ആവും അങ്ങനൊക്ക പറയണ കേക്കട്ടോ ആഹ് അങ്ങനെ പറയണ കേ ക്കാ എന്തായാലും അൽഹംദുലില്ലാഹ് ആ പ്രശ്നം ഇതുവരെ വന്നിയില്ല മക്കൾക്ക് രണ്ടാൾക്കുവില്ല ഇനി അങ്ങനെ ഇല്ലാതാക്ക അനിയന്റെ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങലുണ്ട് മക്കൾക്ക്‌ പുതിയ അസ്
ഛർദി ഒരു പ്രശ്നം തന്നെയാണ് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടല്ലേ
ആഹ് ഇന്റെ നുണ്ടെ എന്റെ ആഹ് എന്റെ ചെറിയ ആങ്ങളുടെ പെണ്ണിനുണ്ട്
ആഹ് അപ്പൊ അങ്ങനെയുള്ളവരില്ലേ എവിടേക്ക് പോകാനും ഒരു താല്പര്യം ഇണ്ടാവുല്ല
അയിനാണ് എല്ലാവർക്കും ഓരോന്ന് സുധിഷ്ട്ടാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ആഹ്
ഉം
അപ്പം അതേപോലെ എന്നെ പോലെ
ഏ
എൻറെ മകൾക്കും അതേ പോലെ എവിട്ക്കേം പോവും ബസ്സിലിരുന്നാ ഛർദിക്കാൻ വരിക വലിയവരെ പോലെ
ഉം
ഉം
നല്ലട
ബസ്സിൽ പോയി ആ കരഞ്ഞൊണ്ടേ ഇരിക്കുന്നു അപ്പൊ നമ്മൾക്ക് ഒരെടങ്ങേറ്
ബസ്സിലൊ പോകുമ്പളോ ബസ്സ് പ്രശ്നാ
ആഹ് ബസ്സ്
ഈ സാധാ ചെറിയ യാത്രക്കൊന്നും
ആഹ് ചെറിയ യാത്ര കുഴപ്പുല്ല കൂടുതൽ ആ രണ്ട് മൂന്ന് മണി ടൂറൊക്കെ പോകുമ്പോ
പിന്നെപ്പെന്താ പത്ത് ഇതായില്ലേ ഞാൻ മക്കളെ കൂട്ടി കൊണ്ടരാൻ പോട്ടെ നേരായിണ് ആ വീടിന്റെ അടുത്തക്കൊക്കെ വരും എന്നാലും ഞമ്മള് പോയലും നിർത്തണ്ട
ശരിട്ടാ
ആ എന്നാ ശരി